ഹലോ
ആ
നല്ല വിശേഷം സഖായിരിക്കിണ് അ ആ കഴച് കടന്ന്
ആഹ ആഹ
ഉം
ക്ഷീണ ആാവൂല്ലേ
ആഹ കൂട്ടിപ്പൊ ഉറങ്ങിയള്ള അപ്പൊ ചുമ്മാങ്ങനെട അവിടെ പത്തുമണിയുമ്പോേൊക്കെ കടക്കും
ആഹ ഇവിടെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ
തെനെ ആഹ ഒരു ട്ടരക്ക് ഉ കുഞ്ഞു ഉറങ്ങിയോ
അതാ ഓന ഉറക്ക
ഉം വലിതോ ആ
വ ആഹ വല്ിയ ഓലെ ഇത് ഒരാളെ എഴുതുണ്ട് സ്കൂൾക്കുള്ള എഴുത്ണ്ട് മറ്റളെ ഇതി കഴിഞ്ഞൊക്കെ എടുത്ത വെക്കയാണ്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
ഒക്കെ രാത്രിയില പ്പിക്കല പിന്നെ രാവിലെ എങ്ങനെ നേരം വെകിയ മദ്രസ്സ വിട്ട് വരുമ്പോഴേക്കും നേരം പോകുക
വൈുന്നേരം വൈനാരം ആണോ മദ്രാസ
അല്ലല്ല രാവിലെ നേരത്തെ ഒരാൾക്ക് ആറ മണിക്കാണ് രാവിലെ
ആഹ്
രാവിലെ ആറ മണിക്ക് തുടങ്ങിട്ട്ഏയേ മുക്കാാലി എട്ട മണിയാവും വീട്ടിലേത്താന്. പിന്നെ എട്ടാം അൻപതകുമ്പോ സ്കൂ ബസ്സും വരും അപ്പോ ഒന്നിനു നേരം കിട്ടൂലേ. പിന്നെ എടുത്ത് വെക്കല് നടക്കൂല അപ്പൊ പിന്നെ രാത്- രാത്രി ഇനടുത്ത് വെക്കല ഒക്കെ. എന്തേനന്ന് ഫ ഭക്ഷണം എന്തേനി?
ദോശ ണ്ടാക്കി.
ആഹ ഉഴിന്ന് ഉയിന്ന് ദോശേ ആഹ് അവ രാവിലെ അരച്ച വെച്ചതാ?
ആഹ്
ആഹ് ആഹ്.
പുളിക്കുവ അപ്പൊ രാ പൊന്തി വരുവോ?
ഓ.
ഓ
ഞങ്ങൾ ഇവിടെ രാവിലെ ണ്ടാക്കല് രാത്രി അരച്ചിട്ട് രാവിലെ ഉണ്ടാക്കൂ. ആഹ് ആഹ് ആ-
ഇവിട ഉഴുന്ന് ണ്ടായാല ഉഴുന്ന് ദോഷം ണ്ടാക്കും അല്ലെങ്കിൽ വെള്ള- ദോശ ഇല്ലേ സാധാ അരി അരച്ചിട്ടുള്ളേ. ഉയിന്ന് ടാതെ- ണ്ട വിടെ കുട്ട്യാൾക്ക് അതാ ഇഷ്ട്ടം ഉഴുനില്ലാത്തത്. കാക്ക കൊയിന്നിട്ടത് ഷ്ടം.
ഓ ഹ്
മ്
എന്താ കഴിക്കാൻ ചോറാ?
ആ ചോറാ ചോറുണ്ട് പിന്നെ ചീരക്കറിയുണ്ട്. മീ പൊരിച്ചതൊക്കെ ണ്ട്.
മ് വേറെ വിശേഷം ആ അതെപ്പ ഉറങ്ങിയള്ളൂ.
ആ ആ ഇനിപ്പ എണീക്കൂലേ രാത്രി എണീക്കുവോ?
ഓ എടയിലൊക്കെ നീക്കും വെള്ളം കേക്കും.
ആ അപ്പൊ എന്താ കൊടുക്ക അന്നേരം?
എനിക്ക് അവരു അവള് കണ്ണ തുറക്കില്ല വെറുതെ വെള്ളം വെള്ളം പറയാ അപ്പൊ പൽക്കുപ്പിൽോഴിച്ച്- ടു അത് കുടിച്ചച്ച് കഴിഞ്ഞ് കുക്കന് അവിടെ എറിഞ്ഞ് അവളോറങ്ങു -
ആ ശരി. ഞാന ഇവ ഇവലൊക്കെ ആ- പാലുകുടി നിർത്തണ സമയത്ത് രാത്രി ഉറങ്ങുമ്പോ- ഓണരിന്റെ ടൈമില് ഓർലിക്സോ എന്തെങ്കിലും- ആക്കി കൊടുക്കലേ ഇനി ആ ടൈമില്. അതാവുമ്പോ ഓൽക്കാ പാലിന്റെ ടേസ്റ്റ് - കിട്ടല്ലോ. ഈ പെൺകുട്ടികള് ആവുമ്പൊ വല്ല്യ ബുദ്ധിമുട്ടാ. പെ ആക്കൂല പാലുകൂടി നിർത്തിയാലും ആൺകുട്ടികളാവ എ- എത്ര നമ്മൾ നിർത്താൻ നോക്കിയാല നിർത്തൂല യ്റ്റാൾ.
മ് മ്. ഇവള് കൊഴപ്പൊന്നുമില്ല ചോയ്ക്ക് നോന്നുള്ള.
ആ
ആൾക്ക് വെള്ളം കൂടിയാണ് കൂടുതലും.
ആ.....
ടി വി ഒക്കെ കാണാറുണ്ടാ
ഇവിടെ ടിവി ഇല്ല ഇവിടെ മൊബൈല മൊബൈൽള്ളതിനോട് പിന്നെ
ആ ടിവിനോട് ഇതില് ഉ ഇവിടെയും റ്റിവി ഒക്കെ ഉണ്ട് പൈസ കേയറ്റാണ്ട് കൊറ അ ആ ഇതപ്പൊ ഒന്ന് പൈസ കേറ്റീ ഉ അപ്പൊ സീരിയല് ഞാൻ രണ്ട് സീരിയല് കാണായിരുന്നു എന്ന ഇപ്പ ടി വി ഇല്ലാണ്ട ഇപ്പൊ കാണല ഇല്ല അപ്പൊ ഇന്ന് കാണ
ഇവിടെ ടി വി ഉള്ള മറ്റേ ഇതുണ്ട അന്റെ ഇഷ്യു വെച്ചീനി ആദ്യം ഒക്കെ അത് അതും ടി വി ഉണ്ടായി എന്നിട്ട് പിന്നെ പൈസ ചില സമയത്ത് പൈസ കറ്റൂല്ല അങ്ങനെ കിടക്കും അങ്ങോട് പിനെ ഒഴിവാക്കിയതാ
അ വേറെ
പിന്നെെന്താണ് എന്ത ചോറ്ണ്ടാക്കീനാവല അല്ലെ ചോർ കൈക്കല്ലി രാത്രി
ഓ ചോറും കഴിക്കുവൊക്കെ ചെയ്യും പക്ഷെ ഒന്ന് നാഷ്ട ഉണ്ടാക്കി
ആ
ത്തെ ചോറൊക്കെ ഉണ്ട്
ആ
ഉം
ഇവിടെ ഞാന് ചോറല്ലെങ്കിൽ മാത്രമേ വേറെ എന്തെങ്കിലും കൈ ഉണ്ടാക്കും കൊണ്ടു ചോറല്ലെങ്കി ഇന്ന എന്തായാലും ഉണ്ടാക്കണം അപ്പൊ പിന്നെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആ
പ പത്ത് പന്ത്രണ്ട് മണി വരെ ഉറങ്ങാണ്ട് ഫോൺ നോക്കിയിരിക്കും
ഇല്ലല്ല പ പന്തളിയാണാ പോയിണ് ഇപ്പ അത് കണ്ട് കഴിഞ്ഞ് വരുമ്പോക്കും പന്ത്രണ്ടണിക്കാവും
ഒയ്ക്ക വരുമ്പോ
ആ
ഓന്
ആ സമയാവും ഓൽക്ക് അത് ഇവട്ന്ന് മൊബൈലിൽ ടര് സുഖം കിട്ടൂലേ പിന്നെ ചങ്ങായിമാരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവിടന്ന് ആർപ്പും വിളിം കൂകൊക്കായിട്ട് കാണണ സുഖം കിട്ടൂല ഇവട്ന്ന് അർഞ്ഞ പോണ
ഉം ഉം
ഇവിടെ ആരുല്ല ഒപ്പരം കാണനയ് എനിക്ക് വലിയ താല്പര്യം ഇല്ല അവ ഞാൻ വേ ഉറങ്ങി പോവും ആ വീട് ഒന്ന് രണ്ട് വീട് ണ്ട് പിന്നെ വള്ള വീടെ കൊറച്ച് ദൂരാ
ഒ ഓ
ഒരു വീടും ഞങ്ങളെ വീടിന്റെ നേര മുൻ പിന്നെ അടുത്തന്നെ
ഉം
പിന്നെ ഒരു വീട് കുറച്ച് മോള്ളു പിന്നെ ബാക്കി വീടുകളൊക്കെ കുറച്ച് അങ്ങട്ട് വിളിച്ചാ കേക്കൂല ആ റോഡ് സൈഡാ
ഉം
റോഡ് സൈ റോഡ് സൈഡ്യാണ് മല മലവാ ണോക്ക കൂടിം മഴയ്താ ഒര് പേടിയാ
ഉം
അങ്ങേ ഭാത്ത്ന്നും മല ഇങ്ങെ ഭാത്ത്ന്നും മല നടൂൽ വീടും അങ്ങനെ
ഓ ഓ
നല്ല മഴയണ സമയത്തൊക്കെ ഒരു പേടിയാണ്
ആ അവിടെയും മലയൊക്കെ ഇണ്ട് അടുത്ത് ഉ
വയനാട്ത്ത അതടു കഴിഞ്ഞാര ഒരു പേടിയാണ്
ആ
മയക്കാലാല് ഉറങ്ങ്യാലൊരു പേടി ഉർക്കത്തില് എന്തേം സംഭവിച്ച അറീല്ലല്ലോ ഇന്ന് ഒന്ന് രാത് ത്രി ഉണ്ടാവില്ലണ്ട് പക്ഷെ പ രാവിലല്ല
ആ ഇവിടെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആ രാവിലെ കൊറച്ചുണ്ടായിരുന്നു പ്പൊ കൊഴ്
എവ വിടെ രാവിലെ മഴന്നല്ല അര അയിന് വാണ്ടിട്ട് ആ
വെയിലടിച്ചാൽ പിന്നെ നല്ല ചൂടാ
ഉം ഉം
ഉം
ഇവിടെ അങ്ങ് ങ്ങല്ല ഇവിടെ രാത്രി ഒരു ഒരൺ ഒര് മണിയക്കായാ തൊട്ങ്ങും മഴ യാ നല്ല പെരുമഴാ ഇന്നട്ട് ഇന്ന ഒരു സുബൈയിന്റെ ബാ ആ സമയൊക്കെ ആവുമ്പോ നി ക്കുംചെയ്യും അങ്ങനെ പിന്നെമഴൊന്നുല്ല
നല്ല തണുപ്പുണ്ടാവൂല്ല
ആ തണുപ്പ അ
ഉം ിത്തഞ്ച് പ
നമുക്കൊരു മുന്നേ നല്ല മഴ പിന്നെ ആ നോമ്പിന്റെ ടൈമിലൊക്കെ എടമഴല്ലോം നല്ല മഴ കിട്ടി ഒന്നര മണിക്കൂർ റോളം നിക്കാത പേതമായ കിട്ടീനി ആ ടൈം ആ അതിനോട് കൊണ്ട് കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ഇവിടക്ക്
പിന്നെ മൊഹറം നോമ്പ് പിടിക്കണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ
ആ ഉണ്ട് നോമ്പ് പിടുക്കണം ഇവിടെണ്ട് രണ്ടാമത്തോള് തയ്യാറായി നിക്ക അവക്ക് ഭയങ്കര ഇഷ്ട്ട നോമ്പ് എടുക്കാന്
ഉം ചിലര് പത്തും എടുക്കും ആകണവര് രണ്ടെണ്ണം എടുക്കും
ണ്ട് ഒന്ന മുത അമ്മക്കനെ പാല പിടിച്ച കുുട്ടികള ഉണ്ടാവമ്മളെ അത് ശരിയാവല അങ്ങനെ എടുത്ത കഴിഞ്ഞാല് അവലക്ക് ക്ഷീണം കുടുങ്ങി
ഓ ഓ
ലാസ്റ്റ് ത്തെ ടുക്കണ ഒമ്പതും പത്തും
ഇരുപത്തഞ്ചിനല്ലേ
ആ അങ്ങനെ എന്തോ ആണ് മദ്രാസിന്റെ ഗ്രൂപ്പില് വന്നേന ആ ആ
ഇന്നെന്തോ ബസ്മി എഴുതണം ബട്ട അതക്ക എഴുതി
അതെ ഇതി ആ
ആ
ആ വറെ ഒന്നിന്റെ അന്ന് രാത്രിന്നെ ഴതദേച്ചീന്
ഉം ഉം ഓ ഞാരിതി
ആ
ഉം
അത് ഞാൻ ആദ്യ ഞാൻ യൂട്യൂബില് കണ്ടീനിം പിന്നെബലെ കത്താത് മദ്രസ് ഗ്രൂപ്പിൽ കട്ടി അങ്ങനെ പിന്നെ എഴുതിവേഗം
അപ്പ അവിടെ വെള്ളിയാഴ്ച മദ്രസുണ്ടാ
വെള്ളിയാഴ്ചല്ല വെള്ളി മാത്രം ഒഴിവ് വ
കൊച്ചി മദ്രാസ വെച്ചിരിക്കുന്ന ഞായറാഴ്ച ലീവ്
ആ അങ്ങനെയല്ലേ
കൊറച്ച ദ കൊറച്ചു മാസയിട്ട് അങ്ങനെ
ആ ഏ പക്ഷെ ഇവർക്ക് എല്ലാ മാസ രണ്ടാഴ്ചേന് ഞായർറൂപ അവധി എടുക്കും ഉസ്താത് അതി വിരുന്ന് പോവാാൻ വേണ്ടീട്ട് കുട്ടികളെ അനാവശ്യം ആയിട്ടു ഇങ്ങനെ മദ്രസിൽ ലീവ് ആക്കിട്ടേ അപ്പൊ അങ്ങനെ ആകുമ്പോം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം കൂടി കിട്ടും ഇരന്ന് കാണിക്ക അങ്ങനെ എന്നിട്ട് ആ ക്ലാസ് വേറൊരു ദിവസം ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് എടുക്കും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണി വരെ അനേരം ചായൊക്കെ കൊടുത്ത വിടണം കുട്ടികൾക്ക് രാവിലെ നേരത്തെ പോവല്ലേ പിന്നെ വൈകുന്നേണേ ആയിട്ടേ വരുള്ളൂ
ആ ഹ
ടീ വി കാണ
ഏ
ടി വി കാണാലും ഇണ്ടോ വീട്ടില്
ഹ ടി വി ഇന്ന് ആ ഇപ്പൊ റീചാർജ് ചെയ്തിട്ട് ഇപോ ഇട്ടിട്ടുണ്ട്
അ ശെരി ന്യൂസ് കാണന്റെന്റെ അപ്പന്റെ അവിടെ ഏട്ടത്തിൻന്റെടയൊെ പോയാല ഇങ്ങനെ കാണും
ഉം ഞാൻ രണ്ട് സീരിയല് കാണ സിംഗപ്പുണ്ു ഒരു മൂന്ന മുടിച്ചവണ്ടി് തമിഴ്
ഉ
അത് നല്ല ഒരു കുടുംബ കഥയാണ് മരുമോൾ ആ മരുമോൾ മരുമൂളില അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടാണ്ടും
ആഹഹ സ അത് സീരിയല് അങ്ങനെ ഉണ്ടാവലല്ലോ
ജീവിതത്തിലും ഉണ്ടല്ലോ
ആഹ എന്ന ശെരിയാ വിളിച്ചട്ടോ
ആഹ ശരിെന്നാ
ആഹ ആഹ